ഓ
ഓഹ് കേൾക്ക്ന്നുണ്ടോ
ആഹ് കേൾക്ക്‌ന്ന്ണ്ട്. എന്തൊക്കെ വിശേഷം
ഓഹ് സുഖാണ് ഇങ്ങനെ പോവുന്നു. എന്താ അവിട്ത്തെ വിശേഷം
ഉം ഇവിടെയും സുഖാണ് അൽഹംദുലില്ല മഴയുണ്ടോഅവിടെ.
മഴ ആ മഴയുണ്ട് മഴയേ ഒള്ളു രണ്ട് മൂന്ന് ദിവസായിട്ട് നല്ല മഴ. മഴേണ് അവിടെയോ
ഇവിടെയും രണ്ട് മൂന്ന് ദിവസായിട്ട് മഴേയ്നു പിന്നെ ഇപ്പം മഴ കൊറഞ്ഞു. ഇപ്പൊ മ
ആഹ് ഇപ്പൊഇതായിട്ട് ഒന്ന് കൊറവുണ്ട്. ഇന്നലൊക്കെ എന്തൊരു മഴേയിരുന്നു. പൊറത്തെറങ്ങാൻ തന്നെ പറ്റിയിണ്ടായിരുന്നില്ല.
ആഹ് ഇന്നലെ മഴ മാത്രല്ലാലോ നല്ലെണം കൂളിർ കൂ പോയില്ലേ അപ്പോ എന്തോ എ എന്താ ചീതം പിടിക്കുന്ന പോലെയില്ലാന്ന് പനി വരുന്ന പോലെല്ലാം ആന്ന് അങ്ങനത്തെല്ലാം ഒരു ആഹ് നല്ല തണു ആഹ്
എന്തേ ചായേക്ക കുടിച്ചോ
ഇല്ല ചായ ചായ കുടിച്ചിട്ടില്ലേ ഞാനിപ്പം ചോറ് കഴിക്കുന്ന ചോറ് കഴിക്കാൻ ലേറ്റ് ആയിന്
ആണോ ആഹ് അഹ് ഞങ്ങള് ചോറൊക്കെ തിന്നിട്ട് കൊറേ നേരായി ചായ കുടിച്ചിട്ടൊന്നുമില്ല കുറച്ചു കൂടിയൊക്കെ സമയമുണ്ട് മക്കള് മോന് സ്കൂളിൽ വിട്ട് വന്നിട്ടൊക്കെ ചായ കുടിക്കുള്ളൂ
ഓഹ് അപ്പൊ ഇന്ന് സ്കൂളുണ്ട് അപ്പോ
ആഹ് അവർക്ക് വെള്ളിയാഴ്ചയാണ് ലീവ് ശനിയാഴ്ചയാണ് ഉം
ആഹ് ഇവിടെ ശനീം ഞായറും ലീവാന്ന് ഈ ഈ നമ്മള സ്കൂള് ആഹ്
അയ് ശരി ആഹ് ഗവൺമെന്റ് സ്കൂള് അങ്ങനെയാണല്ലോ ഇവിടെ ഇവിടെ ഒൻ ആഹ് പ്രൈവറ്റ് അല്ല ഗവൺമെന്റ് ആണ് ഇവിടെ രണ്ട് സ്കൂള്ണ്ട് ഒന്നില് വെള്ളിയാഴ്ച ക്ലാസ് സ്സ്ണ്ടാവും രണ്ട് രണ്ട് സ്കൂളാണ് ഇവന് എന്റെ മോന് പഠിക്കണ സ്കൂള് വെള്ളിയാഴ്ചയാണ് ലീവ് ശനിയാഴ്ച ക്ലാസ്സുണ്ടാവും
ഇംഗ്ലീഷ് മീഡിയാ
ആഹ് അതെ ഇംഗ്ലീഷ് മീഡിയാണ് ഇന്ന് എന്തായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കിയേ സ്പെഷ്യല് എന്തേലുമൊക്കെ ഉണ്ടായിരുന്നോ
ഇന്ന് സ്പെഷ്യല് ഒന്നും ആക്കിയിട്ടില്ല മ്ഹ് ഇന്ന് പിന്നെ ഇന്നല പിന്ന ആഹ് ആപ്പാന്റെ ഓള് മരണപ്പെട്ടിന് പിന്നെ അതുകൊണ്ട് പിന്നെ ഒന്നും ഒര് ആക്കാനൊരു ഇതില്ല മൂടില്ല മ്ഹ് ഇന്നല
ആണോ എളാപ്പാന്റെ ആരാണ്
എളാപ്പന്റെ ഇത് ഭർത്ത ഭാര്യ
അത് ശെരി എന്തേ വയ്യാണ്ട് കെടക്കായിരുന്നോ
ആഹ് വയ്യാണ്ട് സു ഇത് തീരെ സുഖമില്ലേന് അപ്പൊ അങ്ങന ഇതായതാണ് ആഹ് ഉം കൊറേയായി സുഖമില്ലാത്തത് ഉം
ആണോ അത് ശരി മക്കളൊക്കെ പഠിക്കാ
മക്കള് ആഹ് ഇണ്ട് അനക്ക് ആകെ ഒരു മോളേ ഉള്ളൂ ഓള് ഒന്നാം ക്ലാസിൽ പഠിക്കുന്ന് ആഹ് നിങ്ങൾക്ക് എത്ര മക്കളാ
രണ്ടാളാണ് മോന് രണ്ടാം ക്ലാസ്സിലാണ് മോള് മൂന്ന് വയസ്സായിട്ടേ ഉള്ളൂ ഉം ആള് ഇപ്പൊ അംഗൻവാടിയിലൊന്നും ആക്കിയിട്ടില്ല ആക്കണം ഇവിടുന്ന് കൊറച്ച് ദൂരണ്ട് പോവാനേ അപ്പൊ മടിയാണ് രണ്ടു നേരം പോണ്ടേ അവിടന്ന് കൊണ്ടാക്കി കൊടുത്ത് ഇങ്ങോട്ട് എത്തുമ്പോത്തിന് അമ്മളെ പണി കഴിയുമ്പോത്തിന് അവിടെ പൂട്ടാൻ പോവാനായി അപ്പൊ ആ ഒരു ബുദ്ധിമു ട്ട്ങ്ങനെ ആലോചിച്ചിട്ട് ആള ആക്കാൻ ആദ്യൊക്കെ പോവാൻ കഴിഞ്ഞിരുന്നു ഓരോ തൊടി കൂടൊക്കെ പോവേ അപ്പൊ ആ തൊടികളൊക്കെ കെട്ടി മതിലൊക്കെ കെട്ടി റെഡി ആക്കിയപ്പോ അതിലൊന്ന് ഷോർട്ട് കട്ട് അപ്പൊ ഇനി റോഡിന് പോണം അപ്പൊ പിന്നെ മടി ആണ് മഴെ
പ്പൊ
ആഹ് അതെ അതെ കുറച്ച് പൂവാണ്ട് അംഗൻവാടിക്ക് രണ്ട് അംഗൻവാടി ഇണ്ട് രണ്ടും ദൂരാണ്
ആ നമ്മുക്കെല്ലാ അംഗൻവാടിയിലേക്ക് ഓട്ടറിഷ വരു ഇങ്ങനെ കുട്ടികൾ കൂട്ടാനായിട്ട് ചെറിയ ചെറിയ ആഹാ ആഹാ
ആ രണ്ടോ രണ്ട കുട്ടികുള്ള ഒരു കുട്ടിയൊക്കെ ആകുമ്പോ ഓട്ടറിഷക്കാര് വരൂല്ലല്ലോ ആ മോന് പോയ സമയത്തൊക്കെ പിന്നെ കുട്ടികൾ ഉണ്ടായിരുന്നു ഇവിടന്ന് പിന്നെ കമ്പിന പ അങ്ങന അന്ന് പിന്നെ പോവാനും സ്ഥം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല തൊടടി കൂടി അങ്ങനെ പോവായിരുന്നു
ഓ വയലൂട്ട നിങ്ങ തൊടിയന്ന് ഉദ്ദേശ ശിച്ചത് വയലാ ഉദ്ദേശിച്ചത്
അതെ ഈ ഓരോരുത്തും വീടിനന്റെ മുറ്റത്തത്ത് കൂടിയ ഒക്കെ പോകില്ല നമ്മള് ഓരോ പറമ്പൊക്കെണ്ടാവൂല്ലേ ഒഴിഞ്ഞ പറമ്പ്
ആ ആ അത് നല്ല രസംണ്ടാവല്ലേ എങ്ങനത്തെ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോ അല്ലെ
ആഹ പാട അടുത്തൊക്കാണ് അങ്കൻവാടി അപ്പൊ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ രസമാണ് ഇപ്പൊ അവിടെൊക്കെ മതില് കെട്ടി വേലി കെട്ടിട്ട് അയിലൊന്നും കഴിയൂല അപ്പൊ പ്രത്യേകിച്ച് നായ്ക്കളൊക്കെ ഉള്ളതല്ലേ
അതെ ഇപ്പോൊ ഭയങ്കര നായ്പ്പടി തന്നെയാ നമ്മളെ വീട്ടിന്റെ മുറ്റ തന്നെ അധികം വരുത്തുന്ന അപ്പൊ നമ്മൾ ഇപ്പറത്തെ ഭാഗ തുറന്നിട്ട പോലെയാണ് അപ്പൊ വേഗ നായിക ഓടിക്കായിരുന്നുയരു അപ്പൊ കുട്ടികളിയെല്ലാം പേടിയാവും ഇപ്പൊ മുറ്റത്തെ ഇറക്കാൻന്നെ അവര് ഫ്രീ ആയിക്കോട്ട് ഇഞ്ഞ കളിച്ചോട്ട് നിന്നെ ചെലി വിരിയക്കുമ്പോണ്ടാ ഇങ്ങത്തെല്ലാം ഓരോ സംഭവം ഉണ്ടാവും വരുന്ന
നായി കുട്ടികളൊക്ക ഇഷ് റ്റം പോലെവിടെ റോട്ട്മ്മല മക്കൾ മദ്രസ ഇട്ടൊക്കെ വരുമ്പോ പേടിയാ അങ്ങട്ട കൂട്ടാ അവിടെ റോട്ടുമമ്മ പോയി നിക്കും ഗനം ആൾക്കാര മേൽക്ക് വേരെ ചെയ്യ നായ്ക്കളെ നമ്മള് കല്ല് ഇടത്താലോ ഇപ്പൊ നായ്ക്കള് പോണ നായ്ക്കളിപ്പ മനുഷ്യന്റെ നേരൊക്ക വെരാ ചെയ്യ എന്താ അറിയോ പ്പം ശല്ല്യം ഭയങ്കരാണ്
മദ്രസ്സ അരിയത്താ നിങ്ങക്ക് മദ്രസ
മദ്രസ കുറച്ച് പോവാണ്ട് എന്നാലും മദ്രസ് രാവിലെ അവിടുന്ന് അവന്റെ ഉപ്പാക്കി കൊടുക്കും ഹസ്‌ബന്റ് ആക്കി കൊടുക്കും സ്കൂളിലേക്ക് പിന്നെ ബസ് ഉം റോട്ടിലേക്ക് ഉം പോകൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമല്ല പക്ഷെ ഈ നടന്നു പോകണ ഈ അംഗൻവാടി ക്കാണ് ബുദ്ധിമുട്ട് അവിടന്ന ആരും വണ്ടിയേൽപ്പിച്ചിട്ടൊന്നുല്ല ന്നാലും സ്വന്തായിട്ടൊക്കെ വണ്ടി ഓടിക്കെങ്കിലൊക്കെ പറ്റും
അതെ നിങ്ങള്ൾ സ്വന്തമായിട്ട് വണ്ടിയൊന്നും പഠിച്ചിട്ടില്ല
പഠിച്ചിട്ടില്ല ങ്ങള് ഓടിക്കോ
നക്ക് പഠിക്കൻ ഇൻട്രസ്റ്റ് ഒന്നൂല്ല്യനിം പോവാൻ ടൈമ് ണ്ട് ഓരോ അല്ല
ഓക്കെ
അ ഒരു മണിക്ക് മിക്കൂറ രണ്ട മണിക്കൂറായിട്ടും ഉണ്ടാവൂില്ലേ അത് ആ ക്ലാസ് തന്നെ അത് അവര് പഠിപ്പിക്കുന്ന സ്കൂ സ്കൂ ആ ആഹ അപ്പൊ അതിന് ടൈമ വേണ്ട ണ്ട നമക്ക് ഈ രാവിലെ ഈ സ്കൂള് മദർസ അത് ഇത് ജലി കളിക്കുന്നത് നമുക്ക് പിന്നെ ഫുഡ് ആാക്കല് അങ്ങനൽ കളിക്കൽ നമുക്ക് സമയം കിട്ടുന്നില്ല ഉം
പിന്നെ നമ്മള ആദ്യൊക്കെ പഠിച്ചിരിക്കണം കല്യാണത്തിന്റെ മുന്നൊക്കെ എന്നിട്ട് ട്ട് പിന്നെ നമ്മള് സ്വന്തം വണ്ടി എടുത്താല് കയ്യു ഇത് കയ്യൂല പഠിക്കാനോ പക്ഷെ ആദ്യൊക്കെ ഞാൻ ഓടിക്കായിരുന്നു സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് റോട്ടിലേക്കൊന്നും കൊണ്ടുപോയില്ലെങ്കിലും നമ്മള ചുറ്റുപാടത്തൊക്കെ ഓടിച്ച് കളിക്കായിരുന്നു പക്ഷെപ്പൊ മറന്നുപോയി പ്പൊ ഹസ്ബന്റ്ന് സ്കൂട്ടിയല്ല ബൈക്കാണ് അപ്പൊ പിന്നെ ആ ഒരിതില് ഇവടെ വന്നേന്റെ ശേശൊക്കെ മറന്നു പിന്നങ്ങോട്ട് പോകുമ്പളല്ലേ അവടെ പിന്നെ ആക്റ്റീവ ഒഴിവാക്കി എന്റെ ബ്രദറ് വേറൊരു വണ്ടി അപ്പൊ രണ്ട് സ്ഥലത്തൂല്ല അങ്ങനെ ഓടിക്കാതായി മറന്ന് സംഭവം മറന്ന്ണ്പ്പോ ഇനിപ്പോ കിട്ടിയാണ്ടൊക്കൊന്ന് ആദ്യം മുതല് തുടങ്ങിട്ട് വാണം
അതെ ആഹ് വണ്ടിപടി ച്ചാൻ നല്ലേന് പക്ഷെ കാറില്ലാം പഠിച്ചാ നല്ല സേഫ് അല്ലേ ഒരു അയ്ന്റെ അവരോട് ഓരോ ഉം പിന്നീം ബൈ ക്ക് പിന്നെ പേടിയാവും അത് എന്താന്നറിയില്ല അത് റോഡ് കാണുമ്പോ ഒരു പേടിയാണി നമുക്ക് കാറാവുമ്പോ അയ്ന്റുള്ളില് നിക്കുന്നോണ്ടൊരു സേഫ് പോലെണ്ടാവൂലേ പിന്നീം കാറെല്ലാം പഠിക്കണംന്നല്ല ഭയങ്കര ആഗ്രഹ്ണ്ട്
ആഹ് ബൈക്കാവുമ്പോ നമ്മള് വേറെ വീണോന്ന് വിചാരിക്കും കറാവുമ്പോ തട്ടിയാലും അവിടെ നിക്കുവല്ലോ
ആഹ് ഉം അന്റെ ഫ്രണ്ട്സ് ഇതെല്ലാം പഠിച്ചിട്ട് ഇതേക്കൂടിയെല്ലാം മക്കളെയെല്ലാം കൊണ്ടാക്കുന്നത് കാണുമ്പോ അത നമ്മുക്ക് ഒരു പൂതിയാണ് നിന്റ അവര് അവരെയെല്ലാം കാണുമ്പോ ഇങ്ങനെ ഇതെന്നാ നമ്മളന്താ ഇങ്ങനെയായി പോയെന്ന് വിചാരിക്കും നിന്റെ നേരം
റോഡിലൊക്കെ ഫുള്ള് പെണ്ണുങ്ങളെ വണ്ടിയെന്നെ ആരും ഇല്ലപ്പൊ നടന്ന് ബസ്സ്‌ന് പോണോല് ഒക്കെ വണ്ടീല് പോണോലെന്നേണ് അത് കാണു മ്പോ ആഗ്രഹംണ്ടാവും ചെയ്യും നമ്മക്കാണെങ്കി മുന്നേ പേടിയാ
ആഹ് അനക്കോ അങ്ങനന്നെയാ ഭയങ്കര പേടിയാ ഈ വണ്ടിയില് ആദ്യെല്ലാം വണ്ടീ കേറാൻ തന്നെ പേടിയാ ഇപ്പത് പേ പേടിയെല്ലാം മാറീന് ആഹ്
കിട്ടിയാല് അമ്മക്ക് കൊഴപ്പൊന്നുല്ല നമ്മുക്കാ പേടി ഫസ്റ്റ് ഉണ്ടായിട്ടാണ് നമുക്കൊരു എന്താ എടുക്കാനൊക്കൊരു പേടി അങ്ങനെ ഒരുതായത് വരുന്നത് പേടിണ്ട ധൈര്യത്തിലായ പിന്നെ കുഴപ്പണ്ടാവില്ല പക്ഷെ ധൈര്യം വരൂല്ല അതാണ്
ആഹ് ആഹ്
യാത്ര പോണൊക്കിഷ്ടാണോ യാത്രൊക്കെ പോവല്ണ്ടൊങ്ങള്
ആഹ് യാത്ര പോകാന് ഭയങ്കരിഷ്ടാ ആഹ് പക്ഷെ ദൂ രെന്നും നമ്മളധികം പോയിട്ടില്ല നമ്മളിങ്ങനെ അരിയത്തരിയത്ത് ആഹ് നിങ്ങള് ദൂരെ പോയിനാ ദൂരെ എവിടെങ്കിലും പോയീനാ നിങ്ങള്
ഞങ്ങള് കൊടയ്ക്കനാലാണ്പ്പൊ ലാസ്റ്റ് പോയത് നമ്മളെ വെക്കേഷന്റെ കാര്യത്ത് നല്ല രസായിരുന്നു ആഹ് ഒരു ട്രിപ്പ് ആഹ് ആഹ് നല്ല കോട മഞ്ഞല്ലേ എന്ത് രസാ കാണാന് അവിടെള്ളോറൊക്കെ എങ്ങനേ ജീവിക്കു ക്ക്ണാവോ എന്തൊരു തണുപ്പാണറിയോ എല്ലാം ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാ നിക്കുന്നേ അവിടെ വെള്ളൊക്കെ എന്താ തണുപ്പ് ഐസും വെള്ളംല്ലക്കെടുത്ത ഐസുവെള്ളം മുഖം
ച്ചാട്ടോ അങ്ങൻത്തെയെല്ലാം സംഭവങ്ങള്ണ്ട് അവ്ടാ
നമ്മള് പോണ വൈക്കല്ണ്ട് നല്ലൊരു വെള്ളച്ചാട്ടം ഉം പിന്നെ
ആണ്
ങ്ങള് പോയത് ഇബടെ ഏഹ് മറ്റേ ഗുണാക്കേവൊരു സ്ഥലല്ലേ? ഫുള്ള് വള്ളി ഇതൊക്കായ്റ്റ്ള്ള, മഞ്ഞൊക്കെ സൂയിസൈഡ് പോയിന്റ് അതൊക്കോരോ അങ്ങള് ഫാമിലി ആയിട്ടാ പോയത്
ഓക്കെ ട്രാവലറ് പോലെ അങ്ങനെ അങ്ങനെ ഇയ്ന്റെ തിരുക്കല്ല് പോയിട്ടുണ്ടോ നിങ്ങള്?
ഏഹ്?
ട്രാവലറ് പോലത്തെ വണ്ടീലായിരിക്ക്വല്ലേ നിങ്ങള്
ആഹ് ബസ്സ്ല്ലേ ചെറിയ ബസ്സ് അതിലാ പോയത് അയിന്റെ ഉപ്പാന്റെ ഫാമിലി ആയിട്ട് അങ്ങനെ പോയതാ. ആഹ് രണ്ട് മൂന്ന് സ്ഥലങ്ങളാ നമുക്ക് ഇവടുന്ന് പൂവ്വാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു. ഒന്ന് ആഹ് പറഞ്ഞ ഗുണാക്കേവ് പിന്നെ സൂയിസൈഡ് പോയി നല്ല രസാട്ടാ അവടെ. നല്ലടിപൊളി പ്ലേസ് ആണ്. നമുക്ക് വീണ്ടും വീണ്ടും പോവാനൊക്കെ തോന്നും.
അതെ അ അങ്ങനത്തേലും പ്ലേസ് കാണുമ്പോ നമുക്ക് അധികധികം പോവാൻ തോന്നും ഓരോളന്റെ സ്റ്റാറ്റസ് ഇട്ടിട്ട് കാണും ഇങ്ങത്തെ കൊടാക്കന കൊടൈക്കനാലിൽ പോയതല്ലാം. അപ്പോ നമ്മക്കും ഒരു പൂതിതോന്നും. വെച്ചാല് നമ്മളും അടി എ
അങ്ങനെ അങ്ങനെയാണ് ഞങ്ങള് പ്ലാൻ ചെയ്തന് അങ്ങോട് പോവാന്നൊക്കെ. പക്ഷേ ഇവിടന്ന് ഒരുപാട് യാത്രയ്യാണ്ടായിരുന്ന്. കാലൊക്കെ കൊറേ നേരിരി ക്കില്ലേമ്മള് കാലൊക്കെ നീരൊക്കെ വെച്ച് തിരിച്ച്ണ്ട് വന്നപ്പോ എന്നാലന്താ ഒര് യാത്രയ്തില്ലേ എന്നുള്ളരു സമാധാനേന്
അത് രണ്ടുസം ഉണ്ടാവുല്ലേ തരി
കാലൊക്കെ നൽ വെച്ച് ശരീരൊക്കെ വണ്ണം വെച്ചിന്ന്. തടിച്ച പോലെണ്ടായിന്ന്. നീരന്താന്നറയാ അത്രയും കൊറെ മണിക്കൂറ് ഇരിക്കല്ലോ ബസ്സിന് പിന്നെമ്മള് കൊറേ ഡാൻസ് കളിക്കും. പിന്നെ ഇരിക്കും. പിന്നെ എന്ത്‌ണ്ടായപ്പോ ഓളീം മടിലച്ചങ്ങനെ ഇരുന്ന് ഇരുന്ന് രാത്രി ഒറക്ക മ്മള് ഇബിടുന്ന് രാത്രിയാണ് പോയിണ്ടായിരുന്ന്. ഒരു പത്തണി സമയത്ത് രാവിലെയാണ് അവിടെ നേരം വണ്ടിയിരിക്കണ്ടേ അത് കൊറേ പൂവാനുണ്ടായിരുന്നു അത് നല്ല രസായിരുന്നുട്ടോ ട്രിപ്പ്. മെൻ നമുക്ക് കൊറ ച്ച് ബുദ്ധിമുട്ടായാലെന്താ? നമുക്കൊരു മെമ്മറി. ആഹ് ഓർത്തിരിക്കാനൊക്കെ ഒരു
ആഹ് അത് പക്ഷേ കൊറെ ആള് ഉള്ളോണ്ട് നല്ല രസണ്ടാവും. നല്ല അവര പാട്ടും കളിയു അവരടെ ഡാൻസ് എല്ലാം ആയിട്ട് നല്ല രസണ്ടാവും. ഇത് കൊ കൊറച്ചാള്ണ്ടാവും പിന്നിം ഒരി കൊ ഒരി ഡ്രസം കൊറവേരിക്കും. കൊറച്ച് ഫാമിലി മാ ഉം ആഹ് ഇത് കൊറേയാൾ കൊറേയാൾ ഒപ്പരണ്ടാവുമ്പോ നല്ല ഒര് രസത്തിലങ്ങനെ പോവാലോ. അവര് പാട്ടും അവര് ഏഹ് കഴിഞ്ഞാ ഓരോ സ് സ്ഥലത്ത് സ്റ്റേ ചെയ്യുമ്പോ അങ്ങനെല്ലാക്കിയിറ്റ് നല്ലായി. ഉം നല്ല ഇതുണ്ടാവും
നിങ്ങള് പോയലുണ്ടോ? വയനാട് അവിടക്കൊക്കെ പോയിരുന്നാ?
ആഹ് വയനാട് എല്ലോം പോയിന്. ആഹ് വയനാട് അങ്ങത്തെ പോൽത്ത സ്ഥല ത്ത് ഏഹ് എല്ലാം പോയിന്. പിന്നെ അനക്കി ഏഹ് ഏറ്റവും ഇഷ്ടായത് ഏഹ് വയനാടന്നെയാണ്
ആഹ് വയനാട് എന്ന് കേ സ്ഥലങ്ങള്ണ്ടല്ലോല്ലേ കാണാൻ. ഞങ്ങളൊരു വാ നാലട്ടം പോയിട്ട്ണ്ടായിരുന്നു വയനാട്. ഓരോ പ്രാവശ്യോ ഓരോരോ സ്ഥലത്താ. മറ്റേ ദുരന്തം നടന്ന സ്ഥലൊക്കെ ഇല്ലരുന്നാ? അടൊക്കെ പോയിണ്ടേനി കഴിഞ്ഞ പ്രാവശ്യം അക്ക അവിട പോകുമ്പോ ഭയങ്കര സങ്കട അന്ന് പിന്നെ പാലക്ക അങ്ങോട് കടത്തി വിട്ടിട്ടൊന്നുല്ലാരുന്ന് ഇപ്പൊ അപ്പുറത്ത് സ്റ്റ് പ്രയ്സ് ഉണ്ടൊന്നൊക്കെ നൂസിലങ്ങനെ കണ്ടിരുന്നൊരുദൊസം എന്താ പിന്നെ നമ്മള് അങ്ങോട് പോയീല്ലായിരുന്നു വയനാടില് ഇഷ്ടം സ്ഥലണ്ടല്ലോലേ പോവാന് അവിടെക്കെ റിസോർട്ട് എടുക്ക ത്തം കറങ്ങണം ഒരു മൂന്നാല്
ആഹ് റിസ് അ റിസോർട്ടല്ലേപ് ഇപ്പൊ പോ പലേ റിസോർട്ടും ഇല്ല്യാടാ ഒരു ഒരു റിസോർട്ട് മാത്രോല്ലല്ലോ പലേ പലേ ആ ഓരോ സ്ഥലത്ത് ഓരോ വേർ തന്നെ ആയിട്ട്
പക്ഷെ അവിടെള്ള പോല ല്ലേ ഈ സ്ഥലങ്ങളൊന്നും വയനാട്ള്ളവര് നമ്മള് പുറത്തുള്ള ആൾക്കാര ഇപ്പതൊക്കെ കാണാൻ പോണേ അ ക്കൊന്നും പതില് ഇത് ഇണ്ടാവൂലല്ലേല്ലേ
ആഹ് അങ്ങനെനേയിരിക്കും നമ്മളെ നാട്ടിലും പോയി ചിലയാൾക കാള് വെ വെരുന്നില്ലേ പക്ഷെ നമ്മള് നമ്മുക്ക് നമ്മളെ നാട് തിരി ഇല്ല്യാല അതുപോലെന്യ നമ്മള് മറ്റുള്ള നാട്ടിലേക്ക് പോകുമ്പോ നമ്മുക്കുള്ള ഫീലിങ്
ഇവിടടുത്തൊരു വെള്ളച്ചാട്ടുണ്ട് രാമഞ്ചിറ എന്നാണ് പറയ്യ്യാട്ടോ അങ്ങട്ട് പക്ഷെ ഞങ്ങളാരും അങ്ങോട്ട് പോവില്യ ഇവിടന്ന് പോവു ആൾക്കാരത് കാണാൻ വെരുണ്ട് അതാണ് നമ്മ ഞമ്മക്ക് മുറ്റത്തെ മുല്ലക്ക് മണമില്ലന്ന് പറഞ്ഞ